ത
ആ എന്തെടുക്കന്ന്
കിടക്കാൻ പോവാനുള്ള പുറപ്പാടിലാണ്
ആണല്ലേ കഴിഞ്ഞില്ലിയോ.
ആ പണിയെല്ലാം കഴിഞ്ഞ് കിടക്ക ക്കാൻ പോണനി അവിടെയോ?
ഇവിടെ എല്ലാം ഒതുക്കി വെച്ച് മാത്രമല്ല. കഴികിയെല്ലാം പറക്കി വെച്ച് ചോറൊക്കെ അധികം ഒണ്ടായിരുന്നു. മ ഫ്രിഡ്ജിലൊക്കെ കയറ്റി
ആഹ് അതെയ കിടക്കാൻ പോവാനായില്ലേ
ഓ ആയി മാ മക്കളെ പിടിച്ച്കെടത്തി ഉറക്കി ഒരാ
ഏഹ് ആഹ് ആഹ് പിന്നെ എന്തായിരുന്ന് രാത്രി ഭക്ഷണം
രാത്രി ഉച്ചക്കത്തൊക്കെ തന്നായിരുന്നു
ഏഹ് സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കുലെ രാത്
ഓ ഇല്ല ഇവിടെത്തെച്ഛനാങ്കിൽ സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റല്ലാട്ടോ
ആഹ്
അയിന്റെ കൂടെ എനിക്കും അങ്ങ് പനിയായി പോയി
അതെയ
ഉമ് ഇന്നലെ ഇന്ന് പോയി വൈറൽ ഇൻഫെക്ഷന് അന്നങ്ങനെ
ആഹ് ഏഹ് ഇപ്പ എല്ലാർക്കുണ്ട് പനിയും ജലദോഷമോക്കെ മഴല്ലേ ആഹ് മ് അതുകൊണ്ട്
ഓ ഉം ഉം അവിടെ ഉണ്ടെന്ന് തോന്നല് ലോ ഹ്
ആഹ് ഇവിടെ ചോമ കുറേ ദിവസായി തുടങ്ങിയിട്ട് ഇപ്പ മാ നി മാറി വരുന്നുണ്ട് മ് പിന്നെ ആഹ് അതെ ആഹ് എനിക്ക് പിന്നെ പനിച്ചിട്ടില്ല ചോമ ചോമയാ ആദ്യം തന്നെ വന്നത്
ഉം തണുപ്
ഉമ് ഹാ അതായിരിക്കും മയച്ചാറല് കൊണ്ടിട്ടുള്ളതോ എന്തെങ്കിലും ആയിരിക്കും അത് കൊറേയെ ചൊമ വന്നാല് ആഹ് രാവിലെ എണീക്കും പിന്നെ മായയോ ഒക്കെ ആണെങ്കെ ആരുൽ തെരെക്കിള്ളൊന്നുല്ലാന്നുണ്ടെങ്കില് എണീചിട്ട് പിന്നേ കെട് ഒരേഴെട്ടുമണി ഓക്കേ വെരെ ചെൽപ്പോ ഒർങ്ങിപ്പോയ അങ്ങനങ് ഒർങ്ങിപ്പോവും ആഹ് അന്നേരം ഇമ്മനോടെ ഞാൻ പർഞ്ഞ് ന്നെ നേര്ത്തെ വിളിച്ചോളി ഇൻക്കങ്ങനെ ഒർങ്ങ്ന്നെഷ്ടല്ല കൊറേ സമയം കെട്ന്നൊർങ്ങിന്നെഷ് ടല്ല നേരം വെൾത്തിട്ട് സുബിയിന്റെ അങ്ങന പൊൽച്ചക്കെണീച്ചിട്ട് ഒരുപാട് സമയം എട്ട് ഒമ്പ മണിവരെ കെട്ന്നോർങ്ങുന്നൊ ഇഷ്ടല്ലാരുന്നു ഞാനൊരു പൊൽച്ച സമയത്തൊ അറിയാണ്ടെണീച്ചു പോയിന്ന്ന്നീണ്ടെ ഇപ്പ നാ അഞ്ചു മണി സമയത്തൊക്കെ എണീറ്റിണ്ടെങ്കില് കെടന്നൊറങ്ങിയാല് ഓറങ്ങിയാ പിന്നെ ഒന്നും അറീല്ല ആ സമയത്തൊക്കെ ഒ ഒന്നല്ലാത്തൊരു സമയത്തെണീ ച്ചിട്ട് പിന്നെ കെടന്നീണ്ടെങ്കി പിന്നെ ഒ ഒന്നും അറീല്ല നല്ല സുഖായിട്ട് വന്ന് ഒർങ്ങും പിന്നെ മഴീണ്ടെ പറെയെണ്ട അപ്പൊ ഇവിടുന്നവര് വിളിക്കൂല്ല അപ്പൊ ഞാൻ മാനോടർഞ്ഞ് ഇൻക്ക് ഇഷ്ടല്ല ഇന്നൊരാ ആറരയൊക്കാമ്പോ വിൾച്ചണൊ ക്കോളീ അറിം ഞാന് ഇവടെ എല്ലാർക്കും നേ കൊറേ സമയം ഒറങ്ങണം ഉം പിന്നെ മയൊക്ക്യാണ് നല്ല സുഖാ ഒർങ്ങാന് പൊതച്ച് മൂടി കെടന്നൊറങ്ങാന് ആ വയൺ എവിടാ
ഇപ്പ ഇല്ല ഇപ്പൊ രണ്ടൂസായിട്ട് ഇല്ല
ആ അവിടെ അങ്ങൻ തന്നെ ചെറുതായിട്ടൊന്ന് ചാറീട്ടിണ്ടേരുന്നു ഒരു വൈകുന്നേര സമയത്ത് അല്ലാതെ വെല്ല്യെ മയൊന്നുല്ല രണ്ട മൂന്ന് വട്ടായിട്ട്.
പ്പൊ ഇപ്പ ഇച്ചിരി ചൂടൊക്കെ ആയെന്നു
ആഹ അതെന്നെ ആ ഇണ്ട് മയ ഒന്ന് കൊർഞ്ഞപ്പ്ളേക്ക് ചെറിയ തോതില് ചൂടെ കാന്നു മറ്റേ നല്ല തണ്പ്പേന്നു പകലു ഉച്ചക്കൊ ഒക്കെ നല്ലതാണ് ഫേൻ്റൊന്നാവശ് യം തന്നെ ഇണ്ടായിര്ന്നില്ല ഒന്ന് വെയിലർച്ചപ്പളേക്കത് അതേപോലെ ചൂടുവായി മായെഡ് രാജു കൊറവാന്നൊക്കെ പറയുന്നെ കേക്കുന്നുണ്ട് ആ മഴ ഇങ്ങനെ പറയുന്നെ കേക്കുന്നുണ്ട്. പൈശോ കുറവാണ് മഴന്നൊക്കെ മഴ കുറവാന്ന് പറയുമ്പോൾ ഇങ്ങളാണ് നല്ലമയം പെയ്താലും എടങ്ങേറാ ഡ്രസ്സൊക്കെ ഒണങ്ങി കിട്ടാൻ പ്രയാസാണല്ലോ ആ ഒറങ്ങലൊക്കെ ഇങ്ങനെ നടക്കൂ ചൂടൊന്നില്ലാണ്ട് ചെറിയൊരു വെയിൽ അറത്തപ്പം തന്നെ ചൂട് തുടങ്ങി
ഉം ന്നാ ന്നാ ന്ന് തുണിയെല്ലാം ഉണങ്ങി കിട്ടി എല്ലാം കൂട്ടി വാരി ഇട്ടിരുന്നിയ ഉ ഉ ഇന്ന് പിന്നെ അലമാരിയെല്ലാം തുണിയല്ലാം പറക്കിയിട്ട് ഒന്നേന്ന് പറഞ്ഞു പിന്നെ മടക്കി വെച്ച്.
ആ അതെയോ
മ്ഹും
ഉം പിന്നെ രാവിലെ ഇപ്പൊ എന്താ ഇണ്ടാക്കല്?
രാവിലെ ഇന്നത്തെ ഇഡലി ഇരിപ്പുണ്ട് അതിനി എന്തേലും ഒരു ചമ്മന്തി വല്ലോം അരച്ചതങ്ങ് തട്ടിക്കൂട്ടും. ഉം ആഹ് ആഹ് ഇല്ലഇതിൽ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ ഇരിക്കിയ ആവി കെറ്റിവെച്ച്
രാവിലെ ഒ അതേപോലെ ഒന്നും കൂടെ ചൂടാ
ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി അങ് എടുക്കാം എന്നിട്ട് ചാ ആഹ് കൊഴ പ്പല്ല ഉഴുന്നിച്ചിരി കൂട്ടിയി ട്ടാ ഉണ്ടാക്കി
ആഹ് അപ്പൊ നല്ല സോഫ്
ആഹ് എന്ന് പറഞ്ഞോ നല്ല സോഫ്റ്റായിട്ടിരിക്കുവാ. പിള്ളാർക്കും പിന്നെ അങ്ങനെ വല്യ നിർബന്ധം ഒന്നു ഇല്ല. എന്തേലും തിന്നാൻ കിട്ടിയാൽ മതി.
ആഹ് അത് നല്ല കാര്യാ. ഇന്നത് വേണം അങ്ങനെക്കെ നിർബന്ധ ഒണ്ടെങ്കിലേ നമ്മളും എടങ്ങേറാവു. ഓല്ക്ക് ഇഷ്ടോള്ള
അപ്പ അവക്ക് സ്കൂളിൽ പോണോട്ട് എന്തേലും കഴിക്കണം. അത്രേ ഒള്ളു.
ആ മറ്റേത് കുട്ടിയൾക്ക് ഇഷ്ടപ്പെട്ടത് ഇണ്ടായി കൊടുത്താല തിന്നള്ളൂ അങ്ങനെയൊക്കെ ആ എടങ്ങാറോ ആ അങ്ങനെയ ഏ ഏ വൈകുന്നേരം എന്തണ്ടക്ക്
ഈ എന്തെങ്കിലും ചിലപ്പോ എന്തെലുക്കെ ഈ ബ്രെഡോ മുട്ടയൊക്കെ പൊരിച്ച അതിനത്ത് മുക്കിപ്പൊരിച്ചോ അങ്ങനെക്കെ എന്തെലുക്കെ ഉണ്ടായിക്കൊടുക്കൂ. ആ ആ പിന്നെ പീനട്ട് ബട്ടറൊക്കെ തേച്ച് ചൂടാക്കി പിന്നെ അല്ലെങ്കില് എ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് വഴറ്റി അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണ്ട് കൂട്ടിയാ ഭയങ്കര സന്തോഷവാ.
ഏ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നതായിരിക്കല്ലോ. അപ്പൊ എന്തെങ്കിലും പിന്നെ ഉസ്സ്കൂളിലേക്ക് ഭക്ഷണം കൊണ്ടോവും. ബ
ആ പോണം രാവിലെ എനിക്ക് നാലുമണിയൊക്കെ ആവുമ്പോ എണീ പച്ച ഹോസ്പിറ്റല് കിടക്കുന്നോണ്ട് അങ്ങോട്ട് ഫുഡ് കൊണ്ട് പോകണം
ആഹ് അതെയോ
അതുകൊണ്ട് പിന്നെ രാവിലെ എണീറ്റാ പറ്റും അല്ലെങ്കി ഒരു നാലരക്കെ എനിക്ക് അപ്പ അതുകൊണ്ട് നാല് മണി ആവുമ്പളേ
മറ്റേ ര ഹോസ്പിറ്റലിൽ അപ്പ വീട്ടിലേക്കുള്ള തൂടെ ഒന്നായിട്ട്ണ്ടാക്കണേ
ആഹ് അതൊന്നണ്ട അന്നേരം അതങ്ങൊണ്ടാക്കി അതങ്ങ് തീർ പ്പ പിന്നെ കിടന്ന് രാവിലെ വന്നാെ രാവിലെ എനിക്കുന്ന ഇല്ലേ
ആഹ് അതെ പണി കഴിഞ്ഞാ പിന്നെ ഫ്രീ ആയിട്ട് കെട ക
പിന്നെ എവിടെങ്കിലും കേറിയും കടക്കും ഉ അതിന്റെ കൂടെ പ നീം എല്ലാം കൂടെ അടിച്ച് ഉം. ആ നാളെ ഇനിയിപ്പ ഇപ്പൊണ്ട് വഴുതനങ്ങി അപ്പുറത്തെ വീട്ടീന്ന് കുറച്ച് വഴുതനങ്ങ നീളമള്ള പച്ചക്കളറുള്ളേ അന്നേനെ ആ അത് തോരോരും വെച്ച് നേരിച്ച ചമ്മന്തിൊക്കെ അരച്ച മുട്ടയൊക്കെ പൊരിക്കാൻ വിയാരിച്ച് മീൻ ഇപ്പ കിട്ടുന്നില്ല ട്രോളിങ് ആയോണ്ട്
ഏ.
ഉം
മീന് ഇപ്പോ ഭയങ്കര വെലയ അല്ലേ?
ആഹ് നാന്ന് ഭയങ്കര വിലയ മുട്ടക്കും വിലയായി മുട്ടക്കും ഉ ഇപ്പൊ വാങ്ങിക്കാൻ ചെന്നപ്പോ ഏഴരന്ന് വെള്ള മുട്ടക്ക് ഉ ആ കൊറച്ച് മുമ്പ് വരെ അഞ്ച് വരെ വന്നതായി ഇപ്പൊ പറയാ മുട്ടക്ക് ഭയങ്കര വില കൂടിയ മോള
ഏഹ്
മീനിനും വില കൂടി മൊ
ആഹ് മീന്റെ വെലകൂടി ഞാനി പകല് മീൻ വാങ്ങാൻ പോകുമ അപ്പൊ ഉമ്മ പറയും മീനിന്റെക നല്ല ചിക്കൻ തന്നെ വാങ്ങിക്കാണന്ന് അപ്പം അതാവുമ്പ കൊ രണ്ട് മൂന്നിസം സക്കെ ഇണ്ടാ ക്കാണ്ടാവും ഉരുളക്കിഴങ്ങെക്കെ ട്ടിതാക്കുമ്പൊ മീനങ്ങനെ കൊറേ ക ക്കി വെക്കാനൊന്നും പറ്റു ല്ലല്ലോ ഉം, കൊറച്ചൊരു നൂറപ്യക്കെന്നെ പ്പ അയ്ലൊക്കെ വാങ്ങയാണെങ്കിൽ നൂറുപ്യക്ക് രണ്ടെണ്ണം ഒക്കെപ്പ കിട്ടും ആഹ്
അവരെല്ലാം കൊണ്ടോയി കളഞ്ഞാലും വേണ്ടില്ല വി
ആഹ് അതെ അ ഹ ഹ കോ ആൾക്കാര് പൈസ് സ കൂടിയാലും വാങ്ങും അതുകൊണ്ടാണങ്ങനെ അതാ പറയ ഇവിടെക്കെ അങ്ങനെതന്നെ ഇവിടെ അടുത്തൊക്കെ മീൻപീടികളുണ്ട് കൊറെ അവിടെക്കെ പോയാ എത്ര എളുപ്പ നിങ്ങ തീര പൈസ കൂടിയാലും കോയ്പില്ല ഈ മീനും റചിം നിർബന്ധള്ള ആളുകള്ണ്ടാവും അതില്ലാണ്ട് ഭക്ഷണം എറങ്ങാ- പറ്റാ ആൾക്കാരൊക്കെ ഇണ്ടല്ലോ കൊറേ അങ്ങനെ എള്ളോരെത്ര പൈസയാലുകൊയ്പ്പില്ലവാങ്ങി- കൂട്ടും ചിക്കനും വെലകൂടുതലെന്നല്ലേ
ഉം
വ്യത്യാസുണ്ട് ചിക്കന് വെല കൂടിയതാണെങ്കിലും അത് ഒരു കിലോ വാങ്ങിയ കൊറേണ്ടാവും മീനങ്ങനെയല്ല മീനൊരു കിലോന് വാങ്ങാനാവുലോ ഒരു കിലോ മുന്നൂറ്റി അറുത് നാനൂറൊക്കെയാ പറയുന്നെ
ആഹ് നാന്ന്
അവൊണ്ട് അതങ്ങനെ വാങ്ങാൻ പറ്റിയത്
ഈ ചില സമയത്ത് ഈ മീൻ കൂട്ടുന്ന രുചിയൊന്നും ചിക്കൻ കൂട്ടിയ കിട്ട്-
അത്ണ്ടാവൂല്ല മീന് മീറ്റതായ ടേസ്റ്റ്ന്നെ ഇണ്ടാവും പിന്നെ വെല നോക്കുമ്പോ അതാ ലാഭംന്ന് പറയും ഞമ്മള് പിന്നെ അധികം പച്ചക്കറി ആക്കുപ്പൊ ആഹ് ഞമ്മള് പിന്നെ അധികം സോയാബീൻ ഒക്കെ വാങ്ങൂട്ട് അതൊണ്ട് കറിയാക്കും അല്ലെ പൊരിക്കും പിന്നെ ഉരുളക്കെയങ്ങിനെ കറിയ- അങ്ങനെ എന്തങ്കിലൊക്കൊകാക്കിടങ്ങ ചംമ്മന്തി ഇണ്ടാക്കും ഇവിടെ പിന്നങ്ങനെ അങ്ങനെ നിർബന്ധം ഒന്നുമില്ലാരിക്കും
എന്തെങ്കിലു വൊക്കെ യൊന്ന്
എന്തായാലും കുഴപ്പില്ല എന്നാലും ചിക്കനും മീനുംണ്ട് ചിക്കന് കൂടുതൽ ഇഷ്ടം കുട്ടികൾക്കൊക്കെ വിടെ അനിയത്തിയാക്കും ക്കന പിന്ന അത് മതി ഉപ്പാക്കും ആങ്ങളക്കും ചിക്കനധിക ഇഷ്ടല്ല മീനാ വേണ്ടി മീനില്ലെങ്കി ഒരു പച്ചക്കറി ആണേലും കുഴപ്പില്ലട്ടോ ഉപ്പാക്ക് കുറച്ച് മോരും ചമ്മന്തി ഉണ്ടെങ്കിൽ ഇപ്പൊ പള്ളർച്ച ഭക്ഷണ കയ്ച്ചും പിന്നെ ഇപ്പക്ക് ഇന്നലെമോരു വാങ്ങിയോ മ്മ ചമ്മന്തി വാക്കി കൊടുക്ക വേറൊന്നുംല്ലെങ്കില് പിന്നെ എന്തെങ്കും പച്ചക്കറികളൊക്കെ ഉം ആങ്ങളക്കും അതെന്നെ മതി കു കുട്ടികൾക്കാ പിന്നെ എന്തെങ്കിലും ഉണ്ടോ ണ്ടാവ ഇീങ്ങനെ ഉണ്ടാവ പൊരിച്ച ഉണ്ടാ ചോദിക്കും കുഴപ്പമില്ല ടെസ്റ്റിൽ വെച്ച്
ഉം
പിന്നെ രാവിലത്തെ ചായൻന്റെടിയൊക്കെ ഉണ്ടെങ്കിൽ അതാ
ആഹ ആ നാളെരാവി ല എന്തനി
നാളെ രാവി ഉമ്മ കറി ഉണ്ടാക്കിയത്ണ്ട് ഇപ്പൊ രാത്രി ഉണ്ടാക്കിയണ്ട ചിക്കൻ ചിക്കന്
ആഹ
അതന്നെ ഉണ്ടാവ ആ അതെ മതിയാവുംും രാവത്തേക്ക രാവിലെ കുട്ടികളെ രണ്ടാളും അപ്പ അനിയത്തില രണ്ടാളും രാവിലെ പോലും ചായക്ക് അത് ഞമ്മള് ചായ ഉണ്ടാക്കുന്ന സമയത്തേ പോലും ഉണ്ടാവല്ലോ ർക്ക് വിഷന്നുണ്ടെങ്കിൽ ഒരു ചിലപ്പോ നേരത്തെ ഓരോ തന്നെ ഉണ്ടാക്കുവ അല്ലെ മണ്ടായി കൊടുക്കും ഒരനീത്തി ഭക്ഷണം വേണ്ടന്ന് പറഞ്ഞണ്ട കഴിക്കാൻ വേണ്ടന്ന് പറയേ നക്ക് രാവിലെ തന്നെ നക്ക് നേ പോണം ഒരാൾക്ക് ആ പോക്ക് നേരത്തെ തന്നെ പോണ്ടോണ്ട് ് ഭക്ഷണം കഴിച്ചിട്ട് പോക്ക്ുന്ന നടക്കൂല അറിയാം അപ്പോ ഓൾെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും പിന്നെ മറ്റേയാൾക്ക് ഏ മണി എട്ട്ണൊക്കെകുമ്പുന്നതിനെ വണ്ട അപ്പോഴത്തേക്ക്
ഓ അവടെന്നേര അവിടെ ചെന്നിട്ട് കഴിക്കുമായിരിക്കുംല്ലേോ
കൊണ്ടു പോകുവാണെങ്കിൽ അവിടെ ചെന്നിട്ട് കഴിക്കൂ അല്ലെങ്കിൽ ഒന്ന് കൊണ്ടു പോനും ണ്ടെങ്കിൽ എന്ത പത്ത ഇരുപതോ കൊടുത്താൽ കാണുന്ന കാക്ൻറീന വിഴിച്ചു റോ അങ്ങനെ
ആഹഹ
പിന്നെ കൊണ്ടു പോകാനും മടിയാണ് വേ കയറി കൊണ്ടു പോകാനും മടിയാണല്ലത് അക്ക ഇപ്പം നോക്കുന്നല്ലേ അപ്പൊ പിനെ രാവിലെ ഞാനോ ഉമ്മ ഉപ്പ ഒരാ ആങ്ങളേ മാത്രമേ ഉണ്ടാവുള്ളൂ പത്ത്മണിയൊക്കെ ആവുമ്പോത്തേ ഭക്ഷണം ആവേണ്ടുള്ളൂ ഉം
ഉം അന്നേരം പിന്നെ ആഹ ആഹ ശരി ശരി